കേൾക്കിണ്ടാ
ആ
സൗണ്ട് കൊറവ്ണ്ടാ
ഇല്ല ല്ല ൻക്ക് കേക്ന്ന്ണ്ട്
പിന്നെന്താ കണ്ണ് നീക്കാനായിലെ പിന്നെ വീട്ട്ല് ഞ്ഞി
എങനെ പോവാ വീട്ട്ല്ഞ്ഞിപ്പട്തെങ്ങനെ പോവോ
വീട്ടിലെ ചെറ് വീട്ട്ലെ ചി പെ പണിയാണ് വീട് പണിയൊക്കെയാണ്
ഏ പ്പൊ കു
വീട് പണിന്ന് പർഞ്ഞാല് അങ്ങനല്ല വീ ട് അനിയന്റെ കല്യാണണ്ട് അപ്പ അവ അയ്ന്ള്ള ഒരുക്കാനൊക്കെ
അയ്ശരി
റൂമൊക്കൊന്ന് സെറ്റാക്ക ഓട്ന്റെ വീടാണ് ഓടിന്റെ വീടും ഏത് രീതിലും ചൊർക്ക്ണ്ടാക്കാലോ
അയ്ശെരി
മ് രു ചെറിയ പിന്നെ റൂമ് ട്ട അടിയൊക്കെ ടൈൽസ് അല്ല ത് കാവ്യെനു ടൈൽസ് ട്ക അങ്ങൻത്തെ പണിയൊക്കെ ണ്ട് ഇനിപ്പ മ്മാനെ ഹെല്പ്യ്യാ ല്ല സാധാ ഓട് വീ
ആയ്ശരി
പദിയം പയ ഇല്ല എനിക്ക് രണ്ടനിയത്തിമാര്ണ്ട് രണ്ടനിയന്മാര്ണ്ട് രണ്ടാള് ഒര്
മറ്റോം പിന്നെ ഇരുവയസ്സായിട്ടൊള്ളു
അനിയത്യാളോ
ആ രണ്ടാളും കല്യാണം കയിഞ്ഞു
ഉം ശരി
പിന്നെ ആഹ് ണ്ട് ഞാനാ വെലുത്
ഏഹ് കല്യാണംന്നട്ട് ഈ മാ അടുത്താസണ്ടാ
ഇരുവത്താറാന്തി ആണെ
ഈ മാസം ഇര്പത്താറാന്തി
അഹ് ന്ന്പ്പോ പുതിയ മാസായില്ലേ ആഹ് മലപ്പൊറാണ് കൊറച്ച് ദൂരംണ്ട്
ഏഹ് പഠിക്കാ
ഓള് ഫാഷൻ
ആഹ് ഡിസൈനിങ്ങ അയ് ശെരി ഓൻമ്പട അബ്രോട ഇവ്ടൊണ്ടാ
ഓംവ്ടെ ഇപ്പൊ വന്നോണ്
അത് ശരി ആ ശരി ഇപ്പൊ ഡ്രസ്സും കാര്യങ്ങളൊക്കെട്ക്ണ തെരക്കാവൂലേ
ഇടുക്കണം ഇപ്പ അയ്ന്റെടെയിലല്ലേ ഇപ്പ ഇങ്ങനെ ക്കെണ്ടായത് ഇപ്പൊ ഇഞ്ഞി അതൊക്കൊരു അത് അമ്മായി അമ്മായേ അമുക്ക് അഫിന്റെ കല്യാണംന്നൊക്കെ പറഞ്ഞീന് ഉംഹും
കേട്ട്ട്ടെന്നെ ആ മാറി കിട്ടട്ടെ
ഉം
പിന്നെ
ഇന്ന്ട്ട് എന്തൊക്കെ ഡ്രസ് ഒക്കെ ഇട്ക്കണം ഡ്രസ്സൊക്കെ ഇപ്പെങ്ങനെയാ വെലെ മോഡല് അറിയോ ഈ പെൺ
ഇപ്പള്ളത് അനാർക്കലി മോഡൽ ചുരിദാറാണല്ലോപ്പൊ മോഡല്ള്ളത്
ഇപ്പൊല്ലേ പുതിയെണ്ണിനൊക്കെ എടുക്കാൻ പറ്റുന്ന ഡ്രസ്സും കാര്യങ്ങളും
ആഹ് ആഹ് ഓൾക്കുട്കണല്ലേ ഒരുപാട് ഇട്കണ്ടി വരും ആഹ് പെരേന്ന് ഇടാനും പോവുമ്പ ഇടാനുള്ളത്
ക്ക്ണ് പോവാനായിലേ പോവാനായി ലേ ചോയ്ക്ക്ണ് ഉംഹ് നിക്കാഹൊന്നും കഴിഞ്ഞിട്ടില്ല ആഹ് ഞാൻ ചുരിദാറും പർതേം ഒക്കെടും ഇങ്ങനൊന്നുല്ല
ഇപ്പൊ ഒക്കെടും ഇങ്ങളോ
ഞാനും ആരു കാലം കല്യാണം കഴിഞ്ഞ് ച്ചകഴിഞ്ഞപ്പോ ഫുള്ള് പർതേനി എനിക്ക് സങ്കടേയ്നി ഹ്ഹ് ചുരിദാറൊന്നും എല്ലാ പിന്നെ ചുരിദാറിടാൻ സമ്മേയ്ക്കന്നല്ലേനി ഇഷ്ടല്ലേനി പിന്നിപ്പൊടു പർദ ചുരിദാറായി സൈഡ് ഓപ്പൺ ഇല്ലാത്ത ചുരിദാർ ഒരു മോഡലായി എറങ്ങിയ
ആഹ് ചുലിദാറിട്ടയ്ന് പർതന്റീലാറൊന്നു കൂടി സുഖം പർതാവുമ്പ നമ്മള് ചി റ്റി കെട്ടലും ഒക്കൊരു ബുദ്ധിമുട്ടാണ് അതോയ്ച്ചുംന്താണ് ആഹ് നമുക്കൊരു സേയ്ഫ് തോന്ന്ണ്ട് ശരീരത്തിനൊരു
അതിന്റെ എളാപ്പാന്റെ മോൻ ന്റെ കല്യാണത്തിനെക്കെ നിക്ക് പർദേനി എല്ലാരും ഒരേപോലെ ഒപ്പിച്ച് ചുരിദാറൊക്കെ എട് ഇന്ക് ചുരിദാറ് ഇന്ക് ഇന്നിട്ട് ഇവലെ വക ഇട്ത്തന്നീനി ചുരിദാറ് അങ്ങനെ ഇന്റെ പുതിയാപ്പ്ള കല്യാണത്തിന് വന്നപ്പോ അത് ഊരിപ്പിച്ച് കാണ്ട് പർദ്ദട്ട് എന്ത് ഭയങ്കര സങ്കടെന്നു അപ്പ പിന്നെ ഇപ്പൊ എന്ത്യാവം ഒരു കൊറച്ച് കഴിയുമ്പോ പിന്നെ കൊറച്ച് ഒരു മയം വരുല്ലോ
ആഹ് അങ്ങനെ ഇപയ്ൻ എല്ലാ തള്ളാരും എവിടെ മീറ്റി ങ്ങിന് പോവാണെങ്കിലും ചുരിദാർ ഇടണോല് കുറവ അല്ല പറ്ത ഇടനോല് കുറവല്ലേ അയിന്റെ എടീൽ ഒരു പർദന്റെ ഒരു കാലം വന്നീന് ഏഹ്. വിചാരിച്ചു എനിക്കിഷ്ടാണ് എനിക്ക് ബുർ ഖയും ഇതൊക്കെട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടം ഇവിടെ ആരും ടാത്ത ത്തോണ്ട് ഞാന് ഇല്ല ഇവിടെ ആരും ഇടാത്തൊണ്ട് ഞാൻ എങ്ങനെ.
ടല്ല ആഹ്.. ആഹ് നല്ലതാണ് അങ്ങോട്ട് പോകുമ്പോ അതൊക്കെ തന്നെ ഇണ്ടാവുള്ളു
ഇന്റെ വീട്ടിൽ ഇന്റെമ്മ ഇന്റെമ്മാന്റെ അവരെല്ലാരും അങ്ങനെയാണ്
ഏഹ്.
മ്മാന്റെ വീട്ടിലെ. ഉം ഉമ്മീം ഉമ്മാന്റെ അനിയത്തിയാളും ഏട്ടത്തിയാളും അവരെ മക്കളും അവര് ഫുള് അതിന്റെ ആൾ
അയ് ശരി.
ഉമ്മി അങ്ങനല്ല ഞമ്മള് ഇവിടെ ഒന്നും അങ്ങനെല്ലാത്ത കൊണ്ട് നമ്മക്കും ഇടണമെന്ന് എപ്പോഴും ങ്ങനെ കരുതും പർദ്ദ ഇട്ട തന്നെ യ്യ് എന്തിനാ ങ്ങനെ പർദ്ദ ഇടണെന്ന് ചോയിക്കും.
അയ് ശരി...
അപ്പൊ ഒരേടീൽ അങ്ങനെ ഒരു.. ആണ് എന്നെ എപ്പളും കരുതും. ഇടണം ഇനി എവിടേക്കലുംഉംറ ക്കൊക്കെ പോയി വന്നിട്ടേ.
ഏഹ്.
അപ്പൊ പിന്നെ ആരും അങ്ങനെ ചോയ്ക്കാല ഇല്ല..
ഉം ഉം ഇൻശാ അല്ലാഹ് അത് നമ്മള് വല്ലാത്തൊരു ആഗ്രഹാണല്ലോ.
പോകണേ.. പോകാനിപ്പോ മേലെ ഉള്ളോൻ കരുതിയ പോരെ? പിന്നെ എന്തൊക്കെ?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
ആഹ് ഡ്രസ്സ് ഡ്രസ്സ്‌നെ പറ്റി പറയാ ഇതൊക്കെ കാണാനേക്കാരം രെസാവലെ കല്ല്യ
ഡ്രസ്സ്‌ ലെ ആഹ് ആഹ് ആഹ് പുത്യേണ്ണ് ആപ്പോ പല മോഡൽ നല്ല നല്ല ഡ്രസ്സ്‌കളൊക്കെണ്ടല്ലോ പുത്യേണ്ണിനിപ്പോ ഒന്നായിട്ട് ഗൗൺ പോലെള്ള ഒന്നായിട്ട് ചോളി പോലെള്ളതും
അങ്ങനെയൊക്കെ ണ്ട് ഇ ഓൾ ക്കുള്ള ഡ്രസ്സ് ഓളന്നെ അടിക്കാണ്
ആയ്ശെരി ങ്ങനെ അടിക്കണ ആളാ ആഹ് ഫാഷൻ ഡിസൈനിങ് അല്ലെ
ആഹ് അവളൊക്കെന്നെ ചെയ്യണംന്ന് പറഞ്ഞു ഓളന്നെ അടിക്കല് തുടങ്ങിക്കണ്
ഏഹ്.
അടിച്ചു പകുതിയായിഅറഞ്ഞി പിന്നെ ബാക്കിയുള്ളത് നോക്കിയാ മതി ഉം മക്കൾക്കും തന്നെ മക്കള ഡ്രസ്സ് കോഡ് എടുക്കണം മറ്റേതഎടുക്ക്ണം എടുക്ക്ണം ന്ന് പറഞ്ഞി മോക്കെ
ഒക്കെ ഇങ്ങനെ ആയതോണ്ട് നമ്മള് ബേക്കിൽക്ക് ഇങ്ങനെ നിക്ക
ആഹ് അല്ല ഞമ്മക്കൊരു സമാധാനല്ലല്ലോ ഇപ്പ എന്താന്ന് എന്തെങ്കിലും ആയ് വീട്ടിൽ കൊടുന്നാലും മതി ചെറിയ ഒരു മാറ്റം വന്ന്കാണ്ട് ലെ
അതെന്നെ ന്റെ അമ്മായി പ്പോ മരിച്ചിട്ടേള്ളൂ അപ്പൊ പിന്നെ അതെയ്ട്ടെന്നേ കല്യാണം കുറച്ച് ബേക്ക്കായി നട
അത് ശെരി പ്പാന്റെ പെങ്ങളാ
അമ്മായിയും ആ അമ്മായിയും എളാപ്പിയൊക്കെ മരിച്ചിട്ടുള്ളൂ.
ഏഹോ.
അമ്മായി അമ്മായിക്ക് കിഡ്നി പോ പോയതേനു അളാപ്പി അതന്നെണ് അവസ്ഥ.
അയ് ശരി
ഒന്ന് ഇപ്പോ തോന്നായിട്ടില്ല. അമ്മായി മരിച്ചിട്ടിപ്പോ ഒരു മൊ ഒരു മാസമൊക്കൊയിട്ടുള്ളൂ.
എഹോ
കുറെ സുഖല്ലാതെ കൊറെ കടന്ന്. പല അസുഖങ്ങളും ഷുഗർണ്ടായിട്ടേ. രണ്ട് കിഡ്ണിയും പോയി കൊറേക്കെതിട്ട്. പ്രായൊന്നായിട്ടില്ല പെണ്ണിനൊക്കെ ഇപ്പൊ കെട്ടിച്ചിട്ടുള്ളൂ.
ഉം ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുള്ളു മോളക്ക് ഇപ്പ പ്രകന ഗർഭിണിയാണ്.
വല്ല്യ മോള് ത പ്പോ പ്രസയിച്ചു നീച്ചിട്ടുള്ളു. ആകെ രണ്ടു പെൺ കുട്ടികളായിനു.
ആത് ശരി
ആയസ് ഇല്ലെങ്കി പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ?
വാ
രണ്ടാമത്തെ മോൾതതെ പ്പൊ കല്ല്യാണം കഴിഞ്ഞുട്ടുള്ളൂ. കല്യാണത്തില് കൂടിള്ളൂ. ഉ കല്യാണം മരച്ചണിന്റെ മുന്നേ ചെയ്യണം ന്നർഞ്ഞ്. വയസ്സാകണിന് മുന്നേ നിശ്ചയിച്ചിട്ട തേനു.
ഏ
അപ്പ ഇൻക്ക് കാണണന്നർഞ്ഞ് കല്യാണം മരിച്ചിണെന്റെ കുറച്ച് മുന്നെ. അപ്പളൊന്നരു കുഴപ്പം അങ്ങനെ നടക്കും അങ്ങനത്തെ പ്രശ് ങ്ങളൊക്കെ ഉണ്ടായില്ലേ ഇപ്പളും വല്ല്യ കൊഴപ്പൊന്നും ഉണ്ടായിട്ടില്ല. ഡയാലിസെയ്ത്. ഒരു മാസം കഴിഞ്ഞേക്ക്ന് മരിച്ചു.
അ അ പെട്ടെന്ന് അസുഖ അങ്ങനത്തെ അസുഖം ങ്ങൾ തന്ന് പരിഷികതിരികടൊ.
അപ്പ മൂന്നാക്ക് ന്റെ കുടുംബത്തില് മൂന്നാക്കാണ് രണ്ട് അമ്മായാളും പോയി ഒരെ ളപ
ഉം അങ്ങനെ വയ്യാതെ കെടക്ക്ന്ന ആൾക്കാര്.
ആഹ അ അങ്ങനെ ഒന്ന നീച്ച് അടുക്കണീൻ്റെ എടിൽ അസുഖം വെരും എൻ്റെപ്പാക്ക്ണ്ട് പക്ഷേപ്പാക്ക് അങ്ങനത്തെ അസുഖന്നുല്ല. ഷുഗർ ഉണ്ട് നള്ളു ഉപ്പനിയന്ത്രിക്കും. പ്പ പ്പന്നെയള്ളു അല്ലാത്തെലെക്ക പോയി അഞ്ച അഞ്ചാറാൾ. ണ്ടയിനോല് പഞ്ച ഇപ്പെനെയുള്ളു അതില് ഭഗി.
ആഹ്
പ്രായായിട്ടൊന്നല്ല.
ഒരു സമയം എല്ലാരും രോ അളള ഓ സമയം കമക്കാക്കിണ് നമുക്ക്ത് ഓർമ്മ ഉണ്ടാവൂല്ല ഓരോരുത്തർ പോകുമ്പളേ. നമ്മള സമയം കണക്കാക്കി പോവാണ്ന്നുള്ളത്. അങ്ങനെ ഉം
ഇപ്പത്തെ കാലത്ത് പ്രത്യേകിച്ചുംന്നറൊ അ ഇങ്ങനെയൊക്കെയാണ്. കാ
ആഹ് പിന്നെ എന്ത് വേറെ എല്ലത്ത ഇങ്ങനെ പോണ് ഓടിറ്റോ ത്തിലണ കല്യാണം അനിയന്റെ
ആഹ് ബുക്ക് ചെയ്തച്ച്ക്കണ ഓഡിറ്റോറിയ ഒക്കെ തന്നെണ് വെട് ചെറിയ ആഹ് വീടും ചെറിയ വീടും ഒക്കെ അങ്ങനെ ആയ എന്തുകൊണ്ട് സൗകര്യം കുറച്ച് കെറവാണ് ചെറിയ കല്യാണ ആണെങ്കി വീട്ടിൽ തന്നെ മാധി ശെ സൗ കരില്ലാത്തെ ഞങ്ങൾതൊക്കെ പ്പോ മൂന്നാളത്തും വീട്ടന്ന് തന്നെയ്നു അന്നയ്ന് ഓഡിറ്റോറിയത്തിന്റെ ഇതില്ലെയ്നല്ലോ? ഇപ്പളല്ലേ അത് അപ്പള്ണ്ടാവുമ്പോ പിന്നെ അതല്ലേ നല്ലത്
ആഹ്
അന്നയ്ന് ഞങ്ങളെ വീട്ടിന്റെ ചുറ്റുവട്ടം നറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ വീടുകളൊ പ്പ വന്നതോണ്ടെയ് അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടാണ്
ഉം കല്യാണം കയ്യോളും അതൊരു ഏഹ് ഉറങ്ങട്ടെ ന്നിപ്പോ കിടന്നാ ഒറങ്ങു ഏതായലും ഉറങ്ങാനക്ക കിടന്ന ഒറങ്ങു റെയ്ഞ്ച് ട്ട്ട്ട്ണ്ടവടെ തീരെ
ഏഹ് റെയ്ഞ്ച് കൊറവാ
ങ്ങനെ പ്പങ്ങട് മാറിന്ന് സംസാരിക്കാൻ എഹ് നാത്തൂവന്ന് നാത്തൂ വന്ന് പാളി ഏ ർക്കി വിളിക്ക
ആഹ് ന്നായിക്കോട്ടെ ന്നാ ശരി വിളിക്ക ന്നാ ശരി ന്നാ വിളിക്ക ആയിക്കോ
യ് ആയ്കോട്ടെ കൊയപ്പല്ല ആട്ടാ കട്ടാവു ഈ